ഹലോ ഹലോ
ആഹ് ഹലോ കേൾക്കില്ലേ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് എന്തൊക്കെ വിശേഷം?
ആഹ് നല്ല വിശേഷം ഇങ്ങൾതോ
നല്ല വിശേഷം
ആഹ് ഫുണ്ടൊക്കെഴിച്ചോ
ഇല്ല ന്ന് നോംമ്പാണ്
ആഹ്
ഇങ്ങൾത്തില്ലേ
ആഹ് നോമ്പോണ്ട് ഉം പഠിക്കാ
ആഹ് പഠിക്കാണ്
ഞാ ആഹ് ഞാൻ പഠിക്കാണി ആഹ് ഞാനും പ്ലസ്റ്റുവാ
ഉം ഏതാ എടുത്തേ?
ഞാൻ കൊമേഴ്സ് നീയോ? ആഹ്
എങ്ങനോണ്ട് പഠിക്കാനൊക്കെ
കൊഴപ്പില്ല ചെല ഒരു രണ്ട് സബ്ജക്ട് കൊറച്ച് പ്രശ്നാണ് വേറൊന്നും കൊഴപ്പില്ല.
ആഹ് ആഹ് എനിക്കും കൊഴപ്പൊന്നുല്ല
ഉം റിസൾറ്റ് ല്ലോല്ലേ
ആ റിസൽട്ട് ജൂലായ്
ആഹ് പതിനഞ്ചിനെക്കെ അവടെ വേറെ എക്സാംസ് ഒക്കെ നടക്ക്ണ്ടോ പിന്നെ യു
ആഹ് അതും എടക്കൊണ്ട് ഓരോ ചാപ്റ്റർ കഴിയാണേനനുസരിച്ച് നടക്കും.
ആഹ്
ആഹ് ഇങ്ങക്ക്
ആഹ് ഞങ്ങൾത് ഇപ്പോ ഇന്നലെ ഇന്നു ഇന്നലെ കഴിഞ്ഞു.
ഞങ്ങൾതോ എല്ലാ വിഷയോം ഒരോ ചാപ്റ്റർ കഴിഞ്ഞെ അനുസരിച്ച് നടക്കും.
ആഹ് ഞങ്ങൾതിപ്പം അങ്ങനെ ഇണ്ടാവില്ല ഇതിപ്പോ മെയിനായിട്ട് അടുത്ത നമ്മ റിസൾട്ട് വന്നില്ലല്ലോ പുള്ളിക്ക് എങ്ങനെലും പാരറ്റ്സ് മീറ്റിംഗ് വെക്കണം അപ്പോ അയിനും വേണ്ടിട്ട്
ആഹ് ആഹ്
പിന്നലെരുന്നു ലാസ്റ്റ് എക്സാമ്
ആഹ്
എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞോ ഫസ്റ്റിത്തെ
ഫസ്റ്റ് ചാപ്റ്റർ എല്ലതും കഴിഞ്ഞു
ഉം
അപ്പൊപ്പം ഹിസ്റ്ററി ഒക്കെ മൂന്ന് നാലാമത്തെ ചാപ്റ്റർ എത്തി അതേപോലെ
പാസ്റ്റാ
ആഹ് അത് സാറ് നോട്ടും തരും ക്ലാസ്സും നല്ലോ മനസ്സിലാവും സ്പീഡ് എടുക്കയും ചെയ്യും പക്ഷെ നല്ലോ മനസ്സിലാവും സാറെ ക്ലാസ്സ്
ആവു
ഉം
ഉം ഇന്നട്ട് എന്താ സ്പെഷ്യല് വാവെ ചാപ്റ്റർ പറഞ്ഞോ
ആഹ് ഇവിടെ ചിക്ക ഏഹ് ബീഫ് ബിരിയാണി ഉണ്ടാക്കാരുന്നു
ആഹ് ഇവിടിം ബീഫ് ബിരിയാണിയ
അവിടെ എ ആഹ്
ബീഫ് ബിരിയാണിന്നെ തറവാട്ട്ന്നാണ് ഫാമിലി എല്ലാവാരും കൂടെ ഒപ്പര
ആഹ് ആഹ് വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് ഉമ്മ ഇപ്പാ പിന്നെരു അനീയനുണ്ട് അനീത്തി ഉണ്ട് അവിടെ
ഇവടെ ഇമ്മ ഇപ്പാ കാക്ക മൂന്ന് അനിയന്
ഏഹ്
ഉം
അനിയൻമാർ ഒക്കെ പഠിക്ക
ആഹ് അനിയൻമാർ ഒരാൾ ഒമ്പതിലും ഒരാൾ രാള് രണ്ടിലും ഒരാള് എൽ കെ ജി
ഉം
അവ്ടെ
ഇവിടെ അനിയന് ആറില്, പിന്നെ അനിയത്തി ഇപ്പം ഈ കൊല്ലം എൽ കെ ജി യിൽ
ആഹ് പിന്നെ ക്ലാസ്സ് നന്നായി പോണില്ലേ
ആഹ് കൊഴപ്പില്ല. അവിടെ
ആ ഇയ്യ് കമ്പ്യൂട്ടർ കോമേഴ്സ് ആണോ
ആഹ്
ഉം എടുത്ത് തന്നെയാണോ സ്കൂൾ
ആഹ്. ഞങ്ങളത് ഇവിടെ അങ്ങാടിയിൽ തന്നെ. ഞങ്ങളെ വീട് ഉളള അങ്ങാടിയിൽ തന്നെയാ.
ആഹ്
നടന്നു പോകലായികാരല്ലേ
ആ ഫ്രണ്ട്സ് എല്ലാരും കൂടി അങ്ങനെ
ആഹ് ആഹ്
ഇവിടെ നിങ്ങള് സി ബി എസ് ഇ, ഓ അല്ലെങ്കിൽ സ്റ്റേറ്റോ. ആ ട്രിപ്പ്, ആ കഴിഞ്ഞ കൊല്ലം പോയിനി
ആഹ്
നീ സ്റ്റേറ്റിലാ അല്ലെങ്കിൽ സി. ബി. എസ് ഇ ഓ
സ്റ്റേറ്റിലാണ് ആഹ്
ഉം ഏ നിങ്ങള് ട്രിപ്പ് പോവലുണ്ടോ?
ഞങ്ങള് ട്രിപ്പ്, ആ ഇവിടെ അടുത്ത് ടുക്കാലൊക്കെ അങ്ങനെ പോകും. ദൂരത്ത് ഇപ്പൊന്നും അടുത്ത് പോയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം പോയിനു.
ആഹ് ഇനിപ്പോ പ്ലസ്ടു ട്രിപ്പ് ഉണ്ടാവല്ലോ.
ആഹ് അയിന് പോണം ഉണ്ട്. ഇജ്ജ് പോണില്ലേ?
ആഹ് പോണം. എങ്ങനാലും ലാസ്റ്റല്ലേ പോണ്ടേ
ആഹ്
നിങ്ങള്ടെ എങ്ങട്ടാ ഉണ്ടാവല്. ട്രിപ്പ്ക്കെ പ്ലസ്ടുവിന്?
ആ അധികവും കൊടൈക്കനാലൊക്കെയാണ് പറഞ്ഞ് കേട്ടത്. കഴിഞ്ഞ ബാച്ചിത്തോല്. ഇനി ഇപ്രാവശ്യം എങ്ങനെയാ അറിയില്ല.
വീടിൻ്റടുത്താ സ്കൂള്?
അല്ല. ലൈൻ ബസ്സിന് പോവലാണ്. കുറച്ച് പോണം.
ആഹ്, ആഹ്
ഉം
എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ സുഖല്ലേ, ഹിസ്റ്ററി?
ആഹ് ഹിസ്റ്ററി ആഹ് കൊഴപ്പല്ല ഇംഗ്ലീഷ് ആണ് കുറച്ചൂടെ ഞങ്ങക്ക് ബുദ്ധിമുട്ടായി തോന്നൽ. പക്ഷെ ഇപ്രാവശ്യം ഇംഗ്ലീഷ് വലിയ കെഴപ്പല്ല തോന്ന
ആഹ്. ഫസ്റ്റ് ചാപ്റ്റർ നല്ല ഈസിയല്ലേ?
ആ
ആ വുമൺ എൻ്റോൻമെന്റ് ആണ്
ഒന്നും കെഴപ്പില്ല
ആ ഞങ്ങൾക്കിപ്പം ഇംഗ്ലീഷ് മൂന്നാമത്തെ ചാപ്റ്റർ, ആ ഇന്ക്ക് രണ്ടാമത്തെ ചാപ്റ്റർ എത്തിയിട്ടുള്ളൂ.
ആഹ് മൂന്നാമത്തെ കുറച്ച് ടഫ് ആയി തോന്ന.
മ് ഞങ്ങളതിപ്പം കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച ആയിരുന്നു എക്സാം. അപ്പൊ അന്ക്ക് ആകെ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉള്ളു അപ്പൊ ഈ രണ്ട് ചാപ്റ്റർന്നാ ഫസ്റ്റ്. ചാപ്റ്ററി ഞങ്ങൾക്ക് വന്നത് സ്പീച് ആയിരുന്നു ഈ വുമൺ എംപവർ മെൻറിൻ്റെ.
ആ ആ അത് മിസ്സ് പറഞ്ഞീനി ഞങ്ങളോട്.
ആ പിന്നെ കമ്പാരിസൺ ഉണ്ടാവല്ലോ അതല്ലേ മെയിന്.
അ ആഹ്.
ഒരു ചാപ്റ്റർ തരും പിന്നെ ഇനി വുമ ൺ ചാപ്റ്റർ ഉണ്ടല്ലോ ആയിനും കമ്പെ ചെയ്താണ്ട അങ്ങനെയ്താ.
അ ആ.
നിനക്ക് എക്സാം എത്തീട്ടില്ല.
ഇംഗ്ലീഷ് എക്സാം എടുത്തിട്ടില്ല ഇംഗ്ലീഷ് മിസ്സ് പറഞ്ഞ്. ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ നടത്താർഞ്ഞു.
ആഹ് ന്നട്ട് ഏറ്റവും ടഫ് ഇംഗ്ലീഷാ?
ആഹ് കഴിഞ്ഞ പ്രാവശം വരെ ഇംഗ്ലീഷേ നി ഇപ്രാവശ്യം ഇംഗ്ലീഷ് വലിയ ടഫായി തോന്നില്ല. മൂന്നാമത്തെ ചാപ് ഇപ്പ എന്തോ ഞാൻ ഒരു ക്ലാസ്സിന് പോയിട്ടില്ലേ അതുകൊണ്ടാണോന്ന അറിയില്ല കുറച്ച് ടഫ് ആയി തോന്നി.
ആഹ്
പിന്നെ എന്താ എക്കണോമിക്സ് ആണ് ടഫ് ആയിട്ട് തോന്നുണ ക്ലാസ്
ആ ആഹ് അഹ്. ഞങ്ങക്ക് നല്ലോം താെടെങ്ങീട്ടില്ല്യാ ഫസ്റ്റ് ചാപ്റ്റെറെന്തോ കഴിഞ്ഞിട്ടാെള്ളൂ പക്ഷേ അതോ ക്കുമ്പം ഈസ്യാണ് ഷെ എല്ലാരും പറയ്ണത് നമ്മള് പ്ലസ്‌വൺത്തെ എക്കണോമിക്സെച്ചാേക്കുമ്പം പ്ലസ്റ്റു ഭയങ്കര ടഫാണ്ന്ന്
ആഹ് പ്ലസ്റ്റൂല് എന്താ മ്മക്ക് കൊറേ കൊസ്റ്റ്യെൻസ്ണ്ടാവും ഒര് ഏം കൊസ്റ്റ്യനെന്നെ പല രീതിക്കാ ചോയ്ക്കാന്നൊക്കെ പർഞ്ഞു
ആഹ് എനി പിന്നെ രണ്ട് പാർട്ടാണ്ല്ലോ
ആഹ് ആഹ് ഇപ്രാവ്ശ്യം കൊറേ തിയറിണ്ട് പഠിക്കാ
ആഹ്
ഏത് ഇംഗ്ലീഷ്ലാണോ എക്സാമെഴ്തല്
ആഹ് ഇഗ്ലീഷിലെന്നെഴ്താ പിന്നെ ചെലെതൊക്കെ ഞമ്മക്ക് ബിസ്നസ് സ്റ്റഡീസ്ണ്ട് അത് കൂട്തലും മലയാളത്തിലെഴ്ത്ണാ ബെ റ്റ്ർ അത്ങ്ങെനെ ഫുള്ള്ങ്ങെനെ ബിസ്നസ്നെ കുർച്ച് വെല്യെ ചരിത്രം പോലെയൊക്കെള്ളെ ടൈപ്പാണ് കാെറേ തിയെറി അയ്ല് ഫു കൂട്തെല് അപ്പം അമ്മളങ്ങെനെ മലയാൾത്ത്ലെയ്ത്ണാ ബെറ്റ്റ് ഞാന ങ്ങനെ മിക്സാക്കീട്ടങ്ങെനെയ്തും
ആഹ് ആഹ്
പിന്നെ ബാക്കിള്ള സബ്ജെക്ട് അറിം ആഹ് എക്കണോമിക്സ് ഞാൻ മലയാൾത്ത്ലാ എയ്താ ആ ഇൻ ഇൻക്ക് തോന്നിയ കൊർച്ചൂടിം ബെ റ്റ്ർ മലയാളാണ്
ആഹ് ആഹ്
പിന്നെ ബാക്ക്യൊക്കെ ഞമ്മക്ക് എന്തായാലും ഇംഗ്ലീഷ്ലെയ്തേ കാര്യാെള്ളു സി ഓ എക്കൗണ്ടൻസ്യൊക്കെ
ആഹ് ആഹ്
എങ്ങെന്യാലും ഇംഗ്ലീഷ്ലെയ്തെണം
ആഹ്
കൊയ്പ്പല്ല അങ്ങനെ പോവ്ണ്ട്
ആഹ് ഞാന് ഫുള്ള് മലയാൾത്തില എയ്തെല് ഉം എല്ലതും
ആഹ് ഇങ്ങെക്ക് മലയാളാവല്ലോ കാെർച്ചൂടി ഈസി ഫുൾ ചരി
ആഹ് ആഹ് ചരിത്രം ഫുള്ള് തിയെറ്യാ എഴ്ത്‌ന്നെ
ആഹ്
ഉം
ഇനിപ്പം എക്സാം മറ്റേ ഇപ്രാശ്യം നേര്ത്തെല്ലേ ഇത് വെര്നെത് പ്ലസ് വണ്ണ് റിസെൾട്ട് വെര്ണേന്‌മുന്പ് മ്മളോട് അമ്മെള് ഇത് കൊടുക്കല്ലോ റിവാല് ഷേ റിവാല്വേഷനല്ലാ ഒന്നൂടെ എക്സാമെയ്താന് ഇമ്പ്രൂമെന്റിന് കൊട്ക്കൂലേ ആഹ്
ല്ലാണ് പർഞ്ഞു
ആഹ് അങ്ങനെ നേര്ത്തെ വെര്ണ്ട്ർഞ്ഞു ഇപ്രാവ്ശ്യം
ആഹ്
അല്ലെങ്ങില് അമ്മക്ക് അമ്മളെ ഏഹ് മെയ്നെക്സാമ്ന്റെ ടൈമിലെല്ലേ വെരാ
ആഹ് അപ്പ അമ്മ കുട്ങ്ങും രണ്ടും കൂടി പഠിക്കാൻ കഴിയ്ല
ആഹ് ഇതാവുമ്പ സുഖാണ് പ്പം ടീച്ചേഴ്സാെ ക്കെ വേഗം അമ്മക്ക് ഏതൊക്കെ എയ്തെണ്ട്യേന്നൊട്ക്കാൻ പർഞ്ഞ് ഷെ അമ്മക്ക്പ്പം റിസെൾട്ട് വെരാതെ കൊട്ക്കാറ്റുലല്ലോ ചെൽപ്പം അമ്മെളെ എക്സെപ് ഏഹ് ഞമ്മെള് എക്സ്പെക്ടെയ്തേല് ഇല്ലെങ്കില് അമ്മള് പോണെതെമ്മക്ക് മാർക്ക് അതോണ്ട് അങ്ങെനെ ന്ക്കാണ് കൊട്ക്കാം പറീണ്ട് എയ്ലാച്ചാ പറ്യാൻ പറീണ്ട്.
റിസെൽറ്റ് വന്ന്ണെങ്കി സമാധാനേനി ത്ങ്ങെനെ ഇഞ്ഞും വെരാണ്ടല്ലോ വെരാണ്ടല്ലോന്ന്ങ്ങെനെ ഉം ഉം
അയ്ന്‌ ഫാമിലി ആണെ മാർക്ക് കിട്ടിയോ എങ്ങനെണ്ട് എല്ലം ഓരോര്ത്തര് ഓരോ കൊസ്യനാ? പ്ലസ് ടു കയ്ഞ്ഞെന്തിനാ പോണത് പഠിക്ക്ണ്ടോ ഡിഗ്രിക്ക് പോവ്ണ്ടോ? അങ്ങനെ ഓരോ കൊസ്റ്റന
നീ ഡിഗ്രിക്കാണോ കോഴ്‌സാണോ ട്ക്ക്ണെ?
ഇൻക്ക് ഞാൻ ഡിഗ്രി പോവാച്ചാര്ച്ച്.
ആഹ്. ഞാന് എന്താ അറീല്ല നോക്കണം. രണ്ട്നും താല്പര്യണ്ട്. ഹലോ. ഹലോ. ഹലോകേൾക്ക്ല്യാ? ഹലോ.